കേക്ക്ന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് ആഹ് എ ഗുഡ് മോർണിംഗ്
ആഹ് ഗുഡ് മോണിംഗ്
എന്നാ ഒണ്ട് വിശേഷം
ആഹ് സുഖവായിട്ടിരിക്കുന്നു താങ്കൾക്ക് സുഖവാണോ?
ആഹ് സുഖവായിട്ടിരിക്കുന്നു ഹലോ കേക്കുന്നുണ്ടല്ലോ ആഹ് നമ്മടെ ഇന്നത്തെ ടോപ്പ് പ്പിക്ക് ഏഹ് നമ്മക്ക് ഇടുക്കിയെ കുറിച്ച് സംസാരിച്ചാലോ
ആഹ് തീർച്ചയായും നമ്മടെ ഈ കേരളത്തിലെ നല്ലൊരു ജില്ലയാണല്ലോ ഇടുക്കി
ആഹ് അതെ തീർച്ചയായും അതെ പിന്നെ ഇടുക്കീനെ കേരളത്തിന്റെ ഹൈലാൻഡ്ന്നാ പറയുന്നേ ആഹ് അങ്ങനൊരിതൊണ്ടേ അങ്ങനെ ഒരു കേൾവി കേൾ കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയെ
ആഹ് തീർച്ചയായും
ആഹ് അതെന്നാച്ചാ മലയോര മേഖലയല്ലേ അതുകൊണ്ടായിരിക്കുവല്ലോ ഹൈലാൻഡ്
തീർച്ചയായും ഉയർന്ന പ്രദേശമവാണല്ലോ
ആഹ് അതെ അതെ അതെ ഇടുക്കിയെ കുറിച്ച് എന്തെലും അറിയാവോ ഏഹ് കേട്ടിട്ടുണ്ടോ എന്തേലും കേട്ട് കേഴ്‌വിയുണ്ടോ കൃഷി അതുപോലെയൊക്കെ ഉം
തീർച്ചയായും നമ്മള് ഇടുക്കിയെ കുറിച്ച് കൊറെ പഠിച്ച് ഒരേ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി എന്നാണ് അതേപോലെ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ് കേരളത്തി തേയില ഏലം ആ ഒരു കൃഷിയൊക്കെ ചെയ്യുന്നത് ഇടുക്കിയാണല്ലോ അതേപോലെ തന്നെ കേരളത്തി അതെ കേരളത്തി വെളുത്തുള്ളി ഉല്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി എന്നാണ് അറിയപ്പെടുന്നത്
ആഹ് ആഹ് അതെ അതെ അതെ മ അതെ ശീതകാല കൃഷിയാ ഏഹ് വെളുത്തുള്ളി ഉൽപാദനം
പിന്നെ ജലവൈദ്യുത പദ്ധതികളൊക്കെ സ്ഥിതി ചെയ്യുന്ന നദി ഇടുക്കിലാണല്ലോ
അതെ അതെ അതെ ആഹ്
താങ്കൾക്ക് ഇടുക്കിയിലെ സ്ഥലങ്ങളൊക്കെ ഇഷ്ട്ടമാണോ
ആഹ് ഇഷ്ട്ടമാണ് നല്ലേ മ പാപ്പൊള്ളെ നല്ല മനോഹരമായ സ്ഥലങ്ങളല്ലേ ഏഹ് ഞങ്ങള് ഇടുക്കി ഡാമിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്
ആഹ് അതേ കണക്ക് തേയില ഒക്കെ തേയിലപ്പാടത്തൊക്കെ പോയിട്ടുണ്ടോ? എങ്ങനൊണ്ട് അവിടുത്തെ ആ ഒരു വൈബ്.
നല്ല ഫംഗിയുള്ള സ്ഥലവാ. പക്ഷെ മോസ്റ്റ്ലി എനിക്ക് തണുപ്പുള്ള പ്ര നല്ല ഫംഗിയുള്ള പ്രദേശമൊക്കെ തന്നെയാ തണുപ്പ് എനിക്ക് അത്ര ഒരു ഇഷ്. ട്ടവില്ലാ അതുകൊണ്ട് ഉം എനിക്ക് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോവാനാ ഒത്തിരി താല്പര്യം. ഏഹ് ന്നാതി ആഹ് ചൂടുള്ള സ്ഥലം ഉം സു ആഹ് അതെ അതെ അതെ. ഏഹ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, മുണ്ടക്കെെ കഴിഞ്ഞാ ഏത് ഫാഗം വേണേലും എനിക്കിഷ്ട്ടവാ.
ഇട് ഇടുക്കീന്ന് പറയുമ്പോ നല്ല തണുത്ത പ്രദേശാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമീ. റ്റ് ഒക്കെ ഉള്ളത് അവിടെയാണല്ലോ.
അതെ അതെ ചെലപ്പം ഈ ഇടുക്കിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇഷ്ടമില്ലായിരിക്കും. പക്ഷെ അങ്ങോട്ടൊക്കെ. ത നാട്ടിൻപുറത്തൊക്കെ ജീവിക്കുന്നവർക്ക് ഇഷ്ടവായിരിക്കും.
തീർച്ചയായും.
അങ്ങനെ ഒരു സാതുണ്ടല്ലോ പിന്നെ ഇടുക്കിയിലവ.
ദേ ആഹ് ദേശീയോദ്യാനത്തൊക്കെ പോയിട്ടുണ്ടോ ഇടുക്കിയിൽ ദേശീയോദ്യാനമൊക്കെ ഉണ്ടല്ലോ.
പോയിട്ടില്ല പോയിട്ടില്ല പോണന്ന് പറഞ്ഞക്ക ഇങ്ങനെ. ഞങ്ങളെ പ്ലാനൊക്കെ ഇട്ടായിരുന്നു. പക്ഷെ അത് പോകാൻ പറ്റിയില്ല അന്നപ്പോ എന്തൊക്കെയോ തടസ്സ സംഭവിച്ചു അങ്ങനെ പോയില്ല. പിള്ളേരുടെ വെക്കേഷനെ.
ആഹ് മുല്ലപ്പെരിയാറൊക്കെ പോയിട്ടുണ്ടോ? മുല്ലപ്പെരിയാർ ഡാം.
ആഹ് ഇടുക്കി ഡാം പോയിട്ടുണ്ട്. അത് ഏഷ്യയിലെ വലിയ ഡാം അല്ലേ ആർജു ഡാം.
ആഹ് അവിടെ അവിടെ മുല്ല. പെരിയാർന്ന് കേൾക്കുമ്പോഴേ ഇപ്പ കേരളത്തിലുള്ള എല്ലാവർ. ക്കും പേടി ഒരു സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഇടുക്കി ജില്ലയെ കുറിച്ച് ഓർക്കുമ്പോ. ഏത് നിമിഷം പൊട്ടും എന്നൊരു പേടി എല്ലാവാരേയും മനസ്സിലുണ്ടല്ലോ.
ആഹ് അതെ അതെ അതെ അതെ അങ്ങനെ ഒരു സംഭവംള്ളതാ. പിന്നെ വാഗമൺ പോയിട്ടുണ്ട്.
വാഗമൺ ആഹ് വാഗമണിന് ഞാൻ വന്നിട്ടുണ്ട് വാഗമൺ.
പിന്നെ പൈൻ ഫോറസ്റ്റ് ഉണ്ട്. പൈൻ ഫോറസ്റ്റ് ഒക്കെ നല്ല നൈസ നൈസ് പ്ലേസ.
പിന്നെ അവിടെ കമ്പനികളൊക്കെ ഉണ്ടോ? തേയില തേൽ ഉല്പാദിപ്പി. ക്കുന്ന സ്ഥലവായതുകൊണ്ട് അവിടെ തേയില ഫാക്ടറി ഒക്കെ ഒരുപാട് കാണുവല്ലോ.
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് മൂന്നാറിൽ അതിന്റെ ഇതല്ലേ മൂന്നാറില്. മൂന്നാറ്ല്ലേ ആഹ് അതിന്റെ ഫാക്ടറി ഉണ്ടല്ലോ അവിടെയല്ലേ പൊടിക്ക ഉണക്കവും പൊടിക്കും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എല്ലാം ചെയ്യുന്നേ.
പ്പൊ ഇടുക്കലുള്ളവർക്കൊക്കെ നല്ല തേയില കിട്ടും. അവിടെ ഉല്പാദിപ്പിക്കുന്നായതൊണ്ട്. അ ര് കേരളത്തിന്റെ കാശ്മീർ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇടി.
ഉംഹ് ആഹ് ആഹ് അതെ അതെ അതെ മൂന്നാറ് മൂന്നാറ്. കാശ്മീരാ എപ്പോഴും തണുപ്പല്ലേ അവിടെ എല്ലേലും.
അവിടെ ഏലം, കുരുമുളക്, തേയില വേറെ എന്തൊക്കെ കൃഷി ചെയ്യുന്നതായിട്ട് അറിയാവോ?
ആഹ് ഏലം, കുരുമുളക്, തേയില പിന്നെന്ന ക്യാബേജ്, ക്യാരറ്റ്.
ആഹ് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടല്ലേ.
പച്ചക്കറിയൊക്കെ ഉണ്ട് പക്ഷെ അത് പച്ചക്കറിയൊക്കെ സീസൺ ടൈമില്. ഇപ്പൊ തേയിലൊക്കെ എല്ലാ സീസണിലും ഉണ്ട്. പിന്നെ ഏലവും അതെ എല്ലാ സീസണിലും പിന്നെ ഈ ക്യാബേജും ക്യാരറ്റ് അതൊക്കെ. ഉംഹ്. ഒരു സീസൺ ഉണ്ട് ആ സമയത്ത് മാത്രേ കൃഷി ചെയ്യാറുള്ളൂ.
കർഷകരുള്ള സ്ഥലമാെന്ന് കേൾക്കുന്നുണ്ട്. ഈ ഇടുക്കി കൂടുതൽ കർഷകരുടെ. സ്ഥലമാണ് എന്ന്.
ആഹ് അതെ അതെ അതെ അതെ കൃഷിയല്ലേ ഇവിടെ മ. മെയിൻ ഇത് പിന്നെ ഇവിടെ ഒള്ളവര്. എഡ്യൂക്കേറ്റഡ് ഒക്കെ പോയി പുറത്ത് പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും. അവരുടെയൊക്കെ പേരൻറ്സ് ആണേലും കൃഷിയല്ലേ അവർക്ക് ആഹ് അവരെ ഒന്ന് താങ്ങി നിർത്തുന്നത് കൃഷി തന്നെയാണ്
തീർച്ചയായും
രു രി ച്ചെഒരു ഇച്ചിഇച്ചിരി കുറച്ചെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയൊരു ഏലം അല്ലെങ്കിൽ ഒരു കുരുമുളക് ഇല്ലാത്തവര് ചുരു ക്കവാ സത്യം പറഞ്ഞാ ഇടുക്കിയില്.
അവിടെ മറ്റേ ഈ ഇടുക്കിന്ന് പറയുന്നത് ഒരു ടൂറിസ് കേന്ദ്രമായിട്ട് മാറിയിരിക്കുവാണല്ലോ. വി ദേശികളും എല്ലാം വന്ന്
രാമകൽമേടുണ്ട്. ക രാമകൽമേട് വന്നിട്ടുണ്ടോ?
ഇല്ലില്ല ഇടുക്കി വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് സ്ഥല ങ്ങളിലേ വന്നിട്ടുള്ളു അവിടെ മൃഗശാലയിലൊക്കെ വന്നിട്ടുണ്ട് മൃഗശാലയാണോ മറ്റേ അഗസ്റ്റയാർ കൂടം
ആഹ് അസ്ത്യാർ കുടം ആഹ് ഹഹ ഹ ഹ
അവിടെയൊക്കെ വന്ന്
ആഹ് ഞാൻ പോയിട്ടില്ല ഞങ്ങള് അവിടൊയൊന്നും പോയിട്ടില്ല.
പോയിട്ടില്ലല്ലേ
ഇല്ല ഇല്ല ഇല്ല രാമകൽമേട് നല്ല സ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഉണ്ടുണ്ടുണ്ട്.
തെമ്മൻങ്കൂത്ത് തേമാരിക്കൂത്ത് അങ്ങനെ
ആഹ് അതെ ആന് അതെ അതെ അതെ അതെ അതെ ഇല്ല ഞാൻ വെള്ളച്ചാട്ടത്തി പോയിട്ടില്ല കേട്ടിട്ടുള്ളതേ ഉള്ളൂ പോയിട്ടില്ല. അതങ്ങനെയാണല്ലോ ന്ന എ എ ഒരു ഫേമസ് ആയിട്ട് ഇങ്ങനെ സ്ഥലം ഉണ്ടേ നമ്മള് എല്ലാം നമ്മള് കവർ അപ്പ് ചെയ്യത്തില്ലല്ലോ. അഹ് ഞങ്ങള് മോസ് റ്റ്ലി ഞങ്ങള് പോകുന്നത് ആ തി ഏഹ് തിരുവനന്തപുരം ആ എറണാകുളം അങ്ങനെയൊക്കെ തന്നെയാ. ആഹ് പിന്നെ ഇവിടെത്തെ രാമക്കൽമേട് നല്ല നൈസ് പ്ലേസാട്ടോ. കുറവൻ കുറുതി മല
മല ആഹ് അവിടെ മലപ്രദേശ ആണല്ലോ
ഉം അതെ അതെ അതെ
ഇടുക്കി യൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലവാ. പക്ഷേ ഇപ്പോൾ എല്ല ദുരന്തങ്ങൾ അങ്ങനെയൊക്കെ വരുന്നത് കാരണം അങ്ങോട്ടൊക്കെ പോകാൻ തന്നെ ഒരു
പേടിയല്ലേ ആം പക്ഷെ ആഹ് അവിടെയൊക്കെ ജീവിക്കുന്നവർക്ക് ജീവിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അവർക്ക് അവറെ നാട് വിട്ടു പോവാൻ പറ്റികേലല്ലോ.
അത് ശരിയാണ് നമ്മള് ജനിച്ചു വളർന്ന സ്ഥലം വിട്ട് ആരും പോകത്തില്ലല്ലോ.
ആഹ് അതെ അതെ അതെ അതുപോലെ ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ മാറി താമസിച്ചേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനാണെ മാറി താമസിക്കും.
അവിടുത്തെ മലപ്രദേശവും മറ്റെ വനങ്ങളും എല്ലാം നിറഞ്ഞു നിക്ക്യ്ന്നെ ഒരു സ്ഥലമാണ് ലെ ഇഡിക്കീന്ന് പറയുന്നത്.
അതെയതെ അതെ അതെയാ അതുകൊണ്ട് തന്നെ എപ്പഴും കാറ്റാ. കാറ്റ് മേഖലയാ. അഹ് രാമക്കൽമേട്ടിലൊന്നും പോകണ്ട അതുപോലെ കാ റ്റാ എപ്പഴും കാറ്റാ.
അവിടെ മറ്റേ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീതി സ വന്യജീവി സങ്കേതം മറ്റേ തേക്കടീന്ന് പറഞ്ഞ സ്ഥലവാണല്ലോ ഇടുക്കി തന്നെ, തേക്കടി പോയിട്ടുണ്ടോ?
ആഹ് തേക്കടി പോയിട്ടുണ്ട് ബോട്ടിങ്ങിന്. ബ ഇതാ ബോട്ടിങ്ങിൻ ഉം ആഹ് തേക്കടീല് ബോയി ഇപ്പം ബോട്ടിങ്ങേ ഉള്ളൂ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. ബോട്ടിങ്ങും പിന്നെ ബോട്ടിംഗും പോയി ട്ടുണ്ടെങ്കി മൃഗങ്ങളൊക്കെ വരും അതൊരു സീസൺ ടൈമി മാത്രേ വരത്തൊള്ളൂ. എപ്പഴും നമ്മൾ പോയ മൃഗങ്ങളെ കാണാൻ വരും പറ്റികേല്ല. ഉം പിന്ന അവര് വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരുന്ന സമയം നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ ഒരു പത്ത് വർഷത്തിന് മുമ്പൊക്കെ ആഹ് കണ്ടിട്ടുണ്ട്.
എന്തൊക്കെ ഉണ്ട് അവിടെ.
ആഹ് ഞങ്ങൾ ചെറിയ ചെറിയ മൃഗ ചെറിയ മീൻസ് ടെറർ ആയിട്ടുള്ള മൃഗങ്ങള ഒന്നും കണ്ടിട്ടില്ല ആന ആഹ് പിന്നെ മാൻ ആഹ് മാൻ പിന്നെ കണ്ടിട്ടുണ്ട് ആന മാന് ആഹ് അതൊക്കെ ഉള്ളൂ മോസ്റ്റ്ലി അവിടെ വരുന്നത് അല്ലാതെ വേറെ ഒന്നും ആഹ് അങ്ങനെ വരത്തില്ല ടെററായിട്ടുള്ള മൃഗങ്ങളൊന്നും ഇല്ല ഞാൻ ഇതുവരെയ കണ്ടിട്ടില്ല ഞങ്ങള്
ആഹ് ഞങ്ങള് വന്നപ്പോഴും മാനെ കണ്ടിട്ടുണ്ടായിരുന്ന് അങ്ങനെ വേറെ ഒന്നിനേം കണ്ടിട്ട് ട്ടില്ലായിരുന്നു.
ആഹ് ആഹ് ആഹ് ഉം.
അവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ കൊറെ തേയില തോട്ട തട്ടങ്ങളിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് മറ്റേ തെയ്‌ല ഫാക്ടറി പോയി. തേയിലേക്കെ വാങ്ങിക്കാൻ പോയി. അങ്ങനെയൊക്കെയ ഉള്ള പരിപാടികളായിരുന്നു ഇടുക്കിയിലൊക്കെ പോയപ്പ ടൂറിന് വന്ന
ആഹ് ആഹ് ആഹ് ആഹ്. പിന്നെ ഇവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന മൂലമറ്റം അവിടെ വന്നിട്ടുണ്ടോ. പവർ ഹൗസ് ഉത്
പവർ ഹൗസ് ഇല്ല അവിടെ പോയിട്ടില്ല ഇടുക്കി.
ഉം ഇല്ലല്ലേ ഉം ഉം ഉം.
അവിടെ മറ്റേ ഇടുക്കി ഡാമ ഒക്കെ ഉണ്ടല്ലോ ഇടു
ആഹ് അതെ അതെ അറച്ചിടാം ഉം ആഹ് കണ്ടിട്ടില്ല അല്ലേ ആഹ് അതിനെ അത്രയാ ഉം പിന്നെ ഞങ്ങൾക്കൊക്കെ കുറച്ച് അടുത്താ അപ്പൊ തന്നെ ഞങ്ങള് പോലും ഇതുവരെയും കണ്ടിട്ടില്ല.
ആഹ്മ് അതേപോലെ അതന്നെ ഇടുക്കി ഏറ്റവും വലിയ ഒത്തിരി സ്ഥലങ്ങൾ അവിടെ പ്രശസ്തമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഇടുക്കി ആഹ് ഒരു സ്ഥലത്ത് ഇടുക്കി താമസിക്കുന്നവർക്കൊക്കെ എപ്പോഴും കാണാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്.
ഉം പക്ഷെ നമ്മുടെ ഞാ നമ്മുടെ സ്ഥലത്ത് ഒരു ഇപ്പം ഇതുകൊണ്ട് നമുക്കത് പോയി ശീലമായി അപ്പ നമുക്ക് ഒരു വലിയ കാര്യമല്ല പക്ഷെ പൊറത്തുന്നൊക്കെ വരുന്നവർക്കൊക്കെ ഉം അങ്ങനെയൊക്കെ പോകാനൊക്കെ ഇഷ്ടപ്പെടല്ലോ ഇപ്പം തിരുവനന്തപുരത്ത് ഒരുരിതണ്ട് തിരുവനന്തപുരംകാർക്കത് എപ്പോഴും കണ്ടുകണ്ട് മടുത്തിരിക്കുന്നായിരിക്കും അങ്ങനെ തന്നെയല്ലേ സത്യ സത്യം ഉം ഉം. പിന്നെ ഇവിടെ മറ്റേ ആഹ് ഇത് ഉം കൊടുമുടി ആനമുടി ഉണ്ടല്ലോ ഇടുക്കില്ലല്ലേ ഉം ഏറ്റ് ഓഹ് ഇല്ല ഏറ്റവും കൂടുതൽ വനപ്രദേശ ഉള്ള ജില്ല അങ്ങനെയൊക്കെ ഭയങ്കര പേര് കേട്ട സ്ഥലവാ എല്ലാർക്കും ഇഷ്ടവാ.
ഈ നക്ഷത്ര ചിഹ്നമുള്ള ആമകളെ കണ്ടുവരുന്ന സ്ഥലം ചിന്നാറാണെന്നൊക്കെ നമ്മള് പാഠപുസ്തകങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അവിടെ അവിടെ താമസ ക്കുന്നവർ അതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ.
സത്യം സത്യം അതെ അതെ അതെ.
അതേപോലെ കണ്ണൻ ദേവൻ കമ്പനി അതൊക്കെ ടൂറിന് പോയ സമയത്തൊക്കെ കണ്ടട്ടുണ്ടായിരുന്നോ?
ആഹ് ഇല്ല ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഉണ്ടെന്ന് ഒള്ളര് കേട്ട് കേൾവിയുണ്ട്.
ആഹ് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർ ത്തിക്കുന്ന വ്യവസായ സംരംഭം കണ്ണൻ ദേവൻ കമ്പനിയാണ് നമ്മളിങ്ങനെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്.
പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവര് വിനോദ ഏഹ് ടൂറിസ്റ്റ് പ്ലേസ് ണ്ട് മറ്റേ കാന്തല്ലൂരന്ന് പറഞ്ഞ്.
ആഹ് അവിടെ ഒരുപാട് വിദേശികള് വന്ന് ഇടുക്കിയിലൊ ക്കെ ലാൻ് ചെയ്യാറുണ്ടല്ലോ.
ആഹ് അതെ. അതെ അതെ അയ്യോ ടൂറിസ്റ്റ് മേഖലയാ, ഒരു സീസൺ ഒക്കെ വന്ന ടൂറിസ്റ്റ് വിദേശികളുടെ ചാകര ആയിരിക്കും. അതുപോലെ ഏഹ് ഏതാ കുമിളില് കുമളി പിന്നെ ന്ന മൂന്നാറ് രാമക്കൽമേട് എന്ത് ടൂറിസ്റ്റ് ബസ്സക്കെയാന്നറിയോ ഞങ്ങളൊക്കെ വ ഞങ്ങളൊക്കെ പോയപ ത്തേന് അവടെ ടൂറിസ്റ്റ് ബസ് ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ബസ് ആയിരുന്നു ഞങ്ങൾ ടൂർ പോയ സമയം.
ആഹ് അതെ. അതേപോലെ തന്നെ ഇപ്പോൾ എന്തുവാ ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ടൂറിസം എന്ന് പറയുന്നത്. ഇപ്പൊ കൂടുതലും ഇടുക്കിയിൽ പല സ്ഥലങ്ങളും ഇപ്പോൾ വന്നൊണ്ട് ടൂറിസമായിട്ട് വന്നോണ്ട് ഇരിക്കുകയാണ്.
അതെ അതെ അതെ അതെ.
ഇപ്പൊ വന്യജീവി സങ്കേതമാണെങ്കിലും, ഇപ്പൊ അണക്കെട്ടുകളാണെങ്കിലും അങ്ങനെക്ക മലയോര പ്രദേശ ങ്ങളായതു കൊണ്ടേ, എല്ലാർക്കും ഇടുക്കിയൊക്കെ കാണാൻ ഒരു കൗതുകമാണ്.
കൗതുകണ്ടായിരിക്കും, അതെ അതെ അത് ശരിയാ.
പ്രത്യേകിച്ചും മറ്റേ ഈ കടൽ തീരത്ത് താമസിക്കുന്നവർ അല്ലെങ്കിൽ വേറെ ജില്ലയിലുള്ള ഞ ഞങ്ങളുടെ പോലുള്ളവർ കൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഞങ്ങളൊക്കെ മലയോര പ്രദേശങ്ങളിലൊന്നും ആയല്ലല്ലോ താമസിക്കുന്നേ. അപ്പൊ അതുകൊണ്ട് ഈ ഇടുക്കിന്ന് കേൾക്കുമ്പോ തന്നെ ഒരു പ്രത്യേക വൈബാണ് അതെ.
ഉം അവിടെ ഉള്ളവർക്ക് എങ്ങനെയാന്ന് അറിയത്തില്ലല്ലോ നമു ക്ക്. അവര് കണ്ട് കണ്ട് മടുത്തതായിരിക്കും ഉം അതെ.
ഇല്ല ഇവിടേക്ക ടൂറിന് പോയപ്പോ പോയിട്ടുണ്ട്. ഇടുക്കിന്ന് കേൾക്കുമ്പോ താങ്കളുടെ മനസ്സിൽ ആദ്യം ഏത് സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ ആ സ്ഥലത്തെ പ്രത്യേകത എന്തൊക്കെയാണ്.
സത്യം പറഞ്ഞ അങ്ങനെ ഇല്ല. ആഹ് പിന്നെ എന്നാലും ചോദിച്ചത് കൊണ്ട് പറയാം. ആഹ് ഇപ്പൊ മൂന്നാറ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഏഹ് ഇ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തണുപ്പ് ഇഷ്ടമില്ല. സത്യം പറഞ്ഞ, അതുകൊണ്ട് തന്നെ ആ അതുകൊണ്ട് തന്നെ എനി ക്കാ മുണ്ടക്കൻ കഴിഞ്ഞുള്ള മേഖലകളിലോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാ. കണ്ടിരിക്കാൻ ചൂട് ചൂടൊക്കെ അടിക്കാൻ മു ഒത്തിരി ഇഷ്ടവാ.
അവിടത്തെ രാത്രി ക്ലൈമറ്റ ക്കെ എങ്ങനെയായിരിക്കും, നമുക്ക് അറിയാത്തത് കൊണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. തണു
ചാ തണുപ്പാ ആ തണുപ്പാ. എപ്പഴും തണുപ്പാ. എപ്പോഴും തണുപ്പാന്ന് വെച്ചാ കഴി ഈ കഴിഞ്ഞ ഗോ കാലാവസ്